ഹലോ ആഹ് ആ
ഉം ഒക്ക സുഖം ആ എന്താപ്പാല്ലെ ഉമ്മ കരല്ലേ വീട്ടില്
ആഹ് ഉമ്മറ്റൊക്കാണ് വീട്ടില് ആഹ് ഉം പിന്നാ ആങ്ങളക്ക് ഓന് കല്യാണം കഴിച്ചിട്ടില്ലേ ഞങ്ങള് നാല് പെൺകുട്ടിയാ മ്മോ മൂന്നും മൂ മൂന്ന് പെണ്ണും അത് കഴിഞ്ഞിട്ടാണ് ആൺകുട്ടി നാലാമത്ത കുട്ടിയാണ് ആൺകുട്ടി പിന്നെ വേറെരാളും കൂടി ഇണ്ട് പെൺകുട്ടി നാല് പെണ്ണ് ഒരാണാണ്
ആ ആ അത് ശരി എതേലൊക്കെ എന്തായിക്കൊള്ള ആരേം പ്രാർത്ഥന പടച്ചോൻ കേൾക്കാത ഒക്കൂല്ലല്ലോ അപ്പ നല്ലക്കാവട്ടെ നല്ലതില് കിട്ടട്ടെ എന്താണ് ഇപ്പോ വയസ്സ് എത്ര ഏറിയാലും പ്രശ് അല്ല ആൺ കുട്ടികൾക്ക് ഇരു ഇന്നാല് ഇപത്തഞ്ച് വയസ്സ് ആകാനെ പ പറയുമ്പോളേ അപ്പ ഞാൻ ചോയിക്കും പിന്ന ഇവർക്ക് പ്രായം ആ ഓല് ചിന്തിക്കണില്ലല്ലോ ഇരുപത്തഞ്ച്മ തന്നെ നിക്കൂലല്ലോ
ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു ഓടിട്ട ഇട്ട വീടേനെ അപ്പൊ പ പഴേ പണ്ടത്ത വീടാന് അപ്പൊ ഓന് എനിക്ക് വീട് കഴിച്ചിട്ട് നമ്മക്ക് പുതിയ വീടൊക്കെ കല്യാണം പറഞ്ഞങ്ങാണ്ട് അന്നൊന്നും ഓന് സമ്മതിച്ചൂല്ല ഒപ്പം വരച്ചയും ചെയ്തു പിന്നെ സൗദി പോയിണ്ട് പിന്നെ വീടൊക്കെ ഉണ്ടാക്കി പിന്നെ പെണ്ണനൊക്കെ വീടൊക്കെ നല്ല വീടൊക്കെ ഉണ്ടാക്കി പിന്നെ അതിന്റെ എല്ലാ പണിയൊക്കെ ഓരോ പരിപൊടിയൊക്കെ കഴിഞ്ഞതന്ന് ഇതായപ്പം പെണ്ണ് ട്ടൊന്നുല്ലാ അപ്പാ പിന്നെ അത് സമയം കഴിഞ്ഞു ല്ല പ്രായം കഴിഞ്ഞ്
ആക്ക വറുതെ പറയാ ഞാമ്മക്ക് റബ്ബ് എവിയോ ഒന്ന് ഒരുതുക്കിട്ടണ്ടാവും ഞാൻ പറയല്ല എന്താണോ വെലിയ വീടും വേണ്ട വെലിയ മുതലും വേണ്ട നമുക്ക് പാക തെറ്റാണ് പെട്ടല്ല് നല്ല ഓന്നാന്ന് ജീവിതം എന്നു സന്തോഷത്തിൽ കഴിഞ്ഞൽ ഹാപ്പിയ ആണോല്ല ആണോ നമുക്ക് ഉണ്ടാക്കാം ആരുന്തായാലും അത്രെ ഉള്ളു നമുക്ക് തോന്നെ മുതലർത്ത കൊണ്ടുവന്ന് അതുപോ നമ്മോട് കൊടാണ്ട
മുതൽ ആ അതന്നെ മുതലൊന്നും മുതലൊന്നും വേണ്ട എന്നാലും ഞമ്മൾക്കൊരു പാവപ്പെട്ട കുട്ടിയായാലും പിന്നെ നല്ലൊരു കുട്ടിയായി റ്റണം നമ്മള് നോക്കണ നമ്മള് ഒപ്പം കൂടാൻ പറ്റുന്നരു കുട്ടിയായി കിട്ടിയ മതി
നാന്താ പറയല്ലേ നമ്മുക്ക് ഉമ്മയാണ് വാപ്പയാണ് പെങ്ങന്മാരാണ് ഭർത്താക്കന്മാരാണ്ന്ന്റിയുന്ന സേസ് കുട്ടികളാവണം
ട്ടികളായി കിട്ടിയ മതി അല്ലോ നമ്മക്ക് കൊറ സ്വത്തും മുതലും നീ കൊറ
ഉ വീട്ടില് പണികൾണ്ട് അറിയാനോ വീട്ടില് നല്ല പണിയാണ്ന്ന് പറ
ആതോന്നു ആല്ലല്ല അപ്പൊക്കെ അപ്പൊക്കെ ആലത്തുന്ന് പുറത്തക്ക് ഇറങ്ങാ ത്തപണയാണ് അല്ലെ ഉള്ളൂ ആ ഹാ അപ്പത്തകൂടോ അതന്നെ ആ അലോകൊ ഇല്ലെങ്കിൽ പിന്നെ പാതിരിമ്പ് ഒക്ക ഒരു നേരം തന്നെ ഉണ്ടാക്കി അത് തന്നെ ബാക്കിയേക്കും കൊറെ മനാ കൊറെ പത്രോം കഴികി ഞാന് അദ്ദേഹം
ഉം അൽ ഞമ്മളെക്കെ പ്രാ ഞമ്മളെ ക്കെ കല്യാണം കയ്ച്ച് കൊണ്ടര്ണ ടൈമ്‌ല് രാവ്‌ലൊന്ന് പിന്നെ ഉച്ചേകൊക് പന്ത്രണ്ടണ്യാണം തീയൂട്ടെണെങ്കില് അത് കയ്ഞ്ഞാ പിന്നെ വെയ്ക്ന്നേര ത്ത്ന് പിന്നെ രാത്രിയെക്ക് മയ്രി ഇഷാ ബാങ്കൊട്ത്ത്ട്ടൊക്കെ ചോറ് ഭഷ്ണം വെക്കുന്ന്ണ്ട്
അതന്നെ ഞങ്ങളെ പിന്നെ വൈകുന്നേര്ത്തെ ഭ ക്ഷണാെക്കെ നേര്ത്തെ വെച്ചീനി പക്ഷെ ഉച്ചക്ക്ത്തെ ചോറ്ന്നും ചോറ് തിന്നല് വൈകുന്നേര്ത്തെ ചോറ് തീമട്ട്ട്ടാണ് അങ്ങനേണ് ബ്ടെ അതോളമ്മക്ക് ക്കെ പണ്യെയ്ക്കാരം അതോളം പണ്യെയ്ക്കാരം ന്തെങ്കിലാെക്കെണ്ടാവും പണ്യേള്
ഇപ്പൊന്നുത് ഇല്ല്യല്ലോ ഞങ്ങളൊക്കെ ഇന്നൊക്കെ കെട്ടി കൊണ്ടര്ണന്ന് ഞാനൊക്കെ ഇന്റെ വീട്ട്ന്ന് രാവ്‌ലെ ഒര് എട്ട് മണ്യാവുമ്പോക്ക്ണ് കുളിം ച് ചായുടിം എല്ലം കയ്യും കല്യാണം കയ്ഞ്ഞ് കൊണ്ടര്ണ വ് പെട്ടെന്ന് ഒരു പയ്നൊന്നണി ക്ക്കുൾച്ചാ യോട്ക്കേ പോവാണ്ടാ പോവാണ്ടോയ്
ആഹ് അതന്നെ ഞങ്ങളവിടൊക്കെ രണ്ട്മണി ആ അതന്നെ ഞങ്ങളവിടൊക്കാ അങ്ങൻതന്നെ രണ്ട്മണി ണി മൂന്നണി ആയാ ഞങ്ങക്ക് ന്നൊക്കെ കൊണ്ടന്നന്ന് വടെ കൃഷിം പാടം നെല്ലും അത് പീങ്ങലും അത്‌ ഒണക്കലും ഒക്കെ നല്ല പണിയാ
ഇപ്പോ ഇല്ലല്ലോ ഇപ്പൊ രാ രാവിലെ ഞാ കുളി കഴിഞ്ഞാൽ തീ ആണ്ട് കേറി ഇര്ന്നാപിന്നെ പൊർത്ത് കാണെങ്കി ഭക്ഷ ക്ഷണം കഴിക്ക്ണ ടൈമില് ഇ
അതിന്റെടീല് കൊറേ സ്ഥലല്ല തൊടി എല്ലാ ആൾക്കാരാകുമ്പോ വെറകുണ്ടാക്കണ്ടിരും
ഏ ഓലോടി കറക്കലും വിറകും ഒക്കെണ്ടായ്നിച്ച് ഔ അതുണ്ടായാ പിന്നെപറിം മാണ്ടല്ലോ
ആഹ് അങ്ങനെ പണിയാളേയ്ന് ഒരു വശൂലാ പെയിന്റ് തി നമ്മടെ മക്കളീം വേണ്ടെ നോ
ഏ അല്ല ന്നാലും അൽഹംദുലില്ലാഹ് നല്ല സന്തോഷത്തില്ല ജീവിതേയ്ന്ന്ട്ടോ ഇപ്പതില്ലല്ലോ ഇപ്പൊ തമ്മിതമ്മില് ബന്ധല്ലല്ലോ
ബന്ധല്ല ആരേം കണ്ടാ മുണ്ടാനൊഴിവില്ല ഈ ഫോണ്ക്ക് നോക്കലേ ഒയ് വുള്ളൂ ഒരു കല്യാണത്തിനോ ഒരു കല്യാണത്തിന് എന്തെലും പോയാലൊന്നും കുട്ട്യാളൊന്നും ആ യ്യറില ല്ല നമ്മൾ ഓലെവിടെ ഒരു മൂലക്കരിന്ന് ഫോൺമ്മക്കളി
ആ ചോറ്ന്ന്ണ ടൈമിലും ഫോണന്നെന്നല്ലേ അതാ പറഞ്ഞത് ഉം ഞമ്മളിതിലൊക്കെ ആയാലേ നാ ട്ടാര് മൊത്തം അറിഞ്ഞിട്ടുള്ളൂ ഇനി വാ
ഉം പണ്ടത്തെ ജീവിതം അതാ ആ അങ്ങനെ രസേന് ഇപ്പത്തെ മാതിരില്ല പൈസേം കാര്യം പൈസേം ഇതൊന്നുല്ലെങ്കിലും അത് ജീവിതം ആ ഒരു രസേന്
ബന്ധങ്ങൾ
ഉം പ്പ പ്പ പൈസ സക്കെ എല്ലാരെട്ത്തും ഇഷ്ടം പോലെണ്ട്
ഉം ഒന്നും വേണ്ട നമ്മള് നേരെ ഏ ട്ടന്റെ അഞ്ചത്തിന്റെ മക്കളെന്നെ അറിയുന്നില്ലല്ലോ അപ്പോ
അറിയുന്നില്ല അതാണ് ള്ളത് അറിയ്ണില്ല കൊറച്ച് വല്യതായ തീരി അറില്ല ചെറിയ മക്കളാകുമ്പോ നമ്മള് വീട്ട് പോയി വീട്ടിൽ പോയി ക്ക്മ്പൊള് അങ്ങനെ കാണുമ്പളെങ്കി അ വല്യതായ പിന്നെ ഓലെ എല്ലാരും ഓരോ വഴിക്കാവുമ്പോ തീരെ ഒരു ബന്ധല്ല
ബന്ധതെന്നെല്ല അത് ഫോൺ വിളിക്കുമ്പോ ഇന്നോലാണ് ന്ന് പറയ അതാ ആളും കൂടി ഓല്ക്ക് അറിയലിണ്ടാവൂല
അതെന്നെ
അതാള്ളത് അതെന്നെ ഒരോ കാലം അങ്ങനെ പോവന്നെ ഞമ്മള് അതിനനുസരിച്ച് ങ്ങനെ കുടുങ്ങിപ്പോവും
നിങ്ങൾക്കെന്താ അതന്നെ കൃഷിയൊക്കെ എല്ലാ ആൾ
അല്ല ഞങ്ങള് കൃഷ് ആദ്യോക്കെ എന്റെ വീട്ടില് അവിടെക്കെ ഇണ്ടായിനി ഉം അങ്ങാടിട്ടന്നല്ല അല്ല അങ്ങാടി നമ്മള് ഉള്ളോട്ടുള്ള ഒരു ഏരിയേലാണ് തോട്ടങ്ങള് ഇതൊക്കെ ഉണ്ട് നമ്മക്ക് ഇണ്ടാക്കണങ്കിൽ ഇണ്ടാക്കാം. എടുത്തിട്ട് ഞമ്മക്ക് നിക്കണ വീടും ഒര് അഞ്ചു സെന്റ് സ്ഥലേള്ളു. അല്ലാണ്ട് തോന മുതലും ആ എടുത്തതാ ആ വേറെ വീട് സ്ഥലം വാങ്ങി വീട്. താമസാക്കുക. ഇങ്ങക്ക് മക്കകന്നല്ലെ നമ്മക്ക് വേറൊരാൾക്ക് വീട് കൊടുക്കാനേ അറിയണില്ലല്ലോ
ആ കുട്ടികൾണ്ടോ ങ്ങക്ക്
ഇൻക്ക് ആൺകുട്ടിയാള് ഇല്ല പെൺകു
അ ആ ആ
ഉം രണ്ടാളെ കല്യ കഴിഞ്ഞതാണി ഒരാ രണ്ട് കുട്ടികളാ യിന് ഒരാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ നാല് ആ ആറു മാസായി
ആ ആ കുട്ട് കു കു കുട്ടിയള് ആയിട്ടുണ്ടാവില്ലലെ?
ല്ല ആറുമാസം
ആറു മാസം ആ ആ ഞ ആറ് വർഷം ന്നാ കേട്ടത് ആറ് വർഷം ന്നാ കേ
ഏ ഹെ ആറു മാസമായിട്ടെള്ളൂ രണ്ടാമ മൂന്നാമത്തോള് പ്ലസ്ടു എങ്ങനെക്കു ൾകു പ്രായായില്ല അ അവണെള്ളൂ നേരത്തെ ചേർ
ആ അ ആ
ഏതായാലും ഒക്കെ അങ്ങനെ കഴിഞ്ഞ അങ്ങനെ പോന്ണ്ട്
ഉം വൈകുന്നേരത്തിനൊക്കെ എന്താ ഫുഡ്
ഇനി ഇന്ന് കല്യാണ ഇനി അപ്പൊ ഒന്നും ഉണ്ടാക്കയില്ല ഞ്ഞ് വൈകുന്നേരത്തിന് ച പാത്തിയൊ ഉപ്പുമാവോ അങ്ങനെന്തെലും ഉണ്ടാക്കണം. ഞമ്മൾ ഉച്ചയക്കെ ണ്ടാക്കാഞ്ഞാല് രാത്രിയൊക്ക് അയച്ചൊന്ന് ഒരുങ്ങണ്ടേ
ക കല്യാണംക്കെ ഉണ്ടായി വന്നാലെ കഴിഞ്ഞ് വന്നാൽ പിന്നെ രാത്രി ഞാൻ കഞ്ഞിയാ വെക്കല ആ ക ക കഞ്ഞി ചമ്മ ഉം ചെറരി ഇട്ട് ചെറ് ഇട്ട്കാണ്ട് കഞ്ഞി വെക്കും അലപ്പാക്കൊക്കെ കഞ്ഞി നല്ല ഇഷ്
ആ അയ് ശരി
ബോ ആണുൾണ്ടാവുമ്പോ ഓലെ ഇഷ്ടാണല്ലോ നോ
ആ ആ ഇവിടെ ചപ്പാത്തിയോ അല്ലെലും മുട്ടും പഴവും പിഴ്ങ്ങേ അലപ് പ്മാവോ അങ്ങനെ എന്തെങ്കിലും മതി തോനന്നും വേണ്ട രാത്രി എത്ത്താപളേ ചിലപ്പോ ഉപ്പാക്കൊക്കെ കുറഞ്ഞ ഒരു പഴം പീങ്ങി കൊടുത്താല് അതായി
ആ ങ്ങള് പിന്നെ നാല് മണിക്കൊക്കെ എന്താ ഉണ്ടാക്കല് ആവിട്ടന്നല്ല ഫുഡിന്റെ സ്പെഷ്യല്
അങ്ങനൊയിട്ടൊന്നുംല്ല എന്തെങ്കിലും യിട്ട്
ആ ആ ആ മുട്ടമാല അങ്ങനെയൊക്കെ ഉണ്ടാക്കൂലേ ആ പാത്തി കൂടെ
ആ ഉണ്ടാക്ക് ഞാൻ ഇല്ല പത്തിരികള് ഇതൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ ഓരോ ഫു ഇതായിക്കാണ്ട് വെറൈറ്റികൾ എന്തെ സാധനമായിട്ട് ഉണ്ടാക്കും എന്താല്ലത അനി മുട്ടമാലൊക്കെ വേറെ ഭാ ല്ലെ ഞങ്ങളാ ബാത്ത് എത്തിയില്ല
അ ശെരി അങ്ങനെയൊക്കെ പറയുന്ന കേക്കങ്ങനെ ക ഞങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല പറയുന്ന നല്ലതാണ്. നല്ല ഫു നല്ല ഫു ആരാ ഫ്ര
നല്ല ഫുഡാണ് നല്ല എന്താ പക്ഷെ നമ്മൾ വേറെ എവിടെലും ചെല്ലുമ്പോ നമ്മളെ ഫുഡിന്റെ അടുത്തക്ക് എത്തൂരാ വേറെ അടുത്തത്തെ ഭക്ഷണൊന്നും.
ആ അത് ശരി നിങ്ങള് തന്നെ ഇണ്ടാക്കുവോ? നിങ്ങള് ഇണ്ടാക്കുവോ? ആ മന്തിയൊക്കെ എങ്ങനെയാ വെക്കല് നിങ്ങള് ബിരിയാണി
ബിരിയാണി അതൊക്കെ നമ്മൾ എന്ത് പരിപാടി ഉണ്ടായാലും നമ്മൾ ഉണ്ടാ കല് തന്നെ. മന്തി ഉണ്ടാക്കണേ ഇപ്പം മന്തി വല്യ ചെലവില്ലല്ലോ.
ആ മന്തിക്ക് ചിലവാട്ടോ ആ നിങ്ങള് എങ്ങനെ വേഗ ഇണ്ടാക്കല്
ഉള്ളിയും തക്കാളിയും വാട്ടിക്കാണ്ട് മന്തിപ്പൊടി ഇട്ടാണ്ട് കോഴി അതിലി ട്ടാണ്ടോണ്ട് പുയിങ്ങികാണ്ട്അങ്ങ് കോരിവെക്കും. എന്നിട്ട് അയിക്ക് അരിയിട്ടുകാണ്ട് അത് അങ്ങനെ വെള്ളം വറ്റിക്കും. കോഴി പിന്നെ ഒന്നങ്ങോണ്ട്പൊരിച്ചെടുക്കും. പൊരിച്ചടു പൊരിച്ചെടു എത്താണ്ട് പിന്നെ ആ ചോറിൻ്റെ മേല തന്നെ കോഴി വെച്ചാണ്ട് പിന്നെ അവർ കണലിട്ട് പെകയ്കണമല്ലോ അതല്ലേള്ളൂ മെൻ അത് മന്തിന്റെത്. ആ അപ്പഅങ്ങനെയാണ്ട് മൂടി വെക്കും. എന്നാ കൊണ്ടോട്ടേ ശരി.
ആ ശരി ഉം.